ഹലോ, കേൾക്കുന്നുണ്ടോ.
ഹലോ,
ആഹ് ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ,
ഹലോ, കേക്കുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവിടെ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട് ഇപ്പ കേൾക്കുന്നുണ്ട്.
ആഹ് ഓക്കെ എന്തൊക്കെയാ വർത്താനം സുഖല്ലേ?
അതെ അതെ
ആഹ് ഓക്കെ ഞാനിപ്പോ ഇങ്ങനെ ഞാന് വീട്ടില് അങ്ങനെ വീട്ടിലിരികേണ്‌ അപ്പളാണ്.
അയ്പങ്ങള ഒന്നുല്യ
ആഹ് ഓക്കെ ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കാണ് അപ്പഴാണ്. സുഹൃത്ത് വിളിച്ച് പറഞ്ഞത്. ഓഹ് അവന്റെ ഏഹ് അക്കൗണ്ട്ന്ന് അവന്റെ. ഏഹ് അക്കൗണ്ടന്ന് എന്തയ്തു ഏതോ ഒരു ലിങ്ക് നക്ക്യപ്പോ എന്തയ്തോ. ഏഹ് കൊറച്ച് ഓന്റെ അക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്ത്യ്തു ക്യാഷ് കുറച്ച്. കുറച്ച് ഒരു ഏകദേശം ഒരു എഹ് അയ്യായിരം രൂപയോളം ഏഹ് ക്ക്‌ വലിഞ്ഞു പോയിട്ടുണ്ട്ന്ന് ർഞ്ഞു. അപ്പൊ ഞാങ്ങെനെ ഓനോട് എന്താ കാരണം അതുപോലെ തന്നെ തന്നെ കപ്ലയിൻറ് ചെയ്യണ്ട്യെതന്ന് ചോദിച്ചിട്ടോ എനിക്ക് വിളിച്ചതേഞ്. അപ്പൊ എനിക്കിങ്ങനെ ഏഹ് അപ്പൊ വക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേഗം പറഞ്ഞു കൊടുത്തു കാരണം. ഏഗം കംപ്ലയിന്റ് രജിസ്റ്ററെയ്യാനും. എരു എതുപോൽതന്നെ എന്തയ്തു വേഗം അറിയിക്കാനൊക്കെ ബാങ്കില അറിയിക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓ അപ് അപ്പൊ അഹ് കഴിഞ് ഇങ്ങനെ ഫോണ് വെച്ച് കോള് കട്ടാക്കി അങ്ങനെ അയ്നെ കുറിച്ച് ആലോചികെനു. പനിക്ക്ങ്ങന ഓർമ്മന്ന നമ്മലോക്കെ ഈ ഒരു. നമ്മളൊക്കെങ്ങനെ പറയാറുണ്ട് നമ്മളക്കെ ജി ഏഹ് ജീവിക്കുന്ന എന്താണ് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് ഡിജിറ്റൽ യുഗത്തിലാണ് എന്നൊക്കെ കാരണം ഈ മൊബൈൽ ഫോണുകൾ അതുപോൽതന്നെ കമ്പ്യൂട്ടറുകൾ ഇന്റർനെറ്റ് ഓൺലൈൻ ബാങ്കിംഗ സോഷൽ മീഡിയ സമൂഹ മാധ്യമങ്ങള് ഡിജിറ്റൽ പേയ്മെന്റുകള് തുടങ്ങിയൊക്കെ എന്താണ് നമ്മുടെ ദൈനംദിന ജീവിത ത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്ന എന്നുള്ളതാണ് കാരണം അതൊന്നും ഒഴിവാക്കിക്കൊണ്ടഴിഞ്ഞാ ഒരു ഇനി അങ്ങോട്ടരു ജീവിതം ഏഹ് അതൊന്നും വേണ്ട എന്റെ ക്യാഷ് അങ്ങനെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നക്കി ഇങ്ങനെ ഏതെങ്കിലും ലിങ്കില് നെ ക്കുന്നതോടു കൂടി എറെ ക്യാഷ് ഏഹ് വലിഞ്ഞു പോകുന്നുണ്ട് എന്ന ആ ഒരു ഏഹ് രീതിയിലേക്ക് ചിന്തിച്ചാലെന്തൊന്നും നമുക്കൊരിക്കലുംമ്മുടെ ജീവിതം മുന്നോട്ടൊണ്ടോവാൻ കഴിയുല കാരണം ഇതൊരു ഡിജിറ്റൽ യുഗമാണ് ഇതില എന്ത സാങ്കേതിക വിദ്യകളൊക്കെ എന്തയ്യുന്നുണ്ട് ധാരാളം ഏഹ് പുരോഗതി പ്രാപിച്ചു വരികയാണ് അപ്പൊ ആഹ് പുരോഗതിക്ക് അനുസരിച്ചുള്ളൊരു അറിവ് ഞമ്മുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാ ഈ കാ ഏഹ് കാണുന്ന എയമുക്ക് എല്ലാ പോ ലിങ്കുകളിലും പോയി ഈ നക്കിക്കൊണ്ട് നമ്മുടെ അത് നേരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി കണക്റ്റ ആയി അവരുടെ ഈ ഇതിനായി കാത്തിരിക്കുന്നവര്ടെ കൈകളിലേക്ക്ത് ത്തുന്നത് ഇതെന്താണ് സാങ്കേതിക വിദ്യ എന്നുള്ള നമ്മുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദമാ ക്ട്ട്ണ്ടങ്കില അതോടൊപ്പ നിരവധി പുതിയ ഭീസണുകളും ഉയർന്നണ്ട് ഞൻ മനസിലാക്കണ്ട് കാരണം ഈ ഭീഷണികൾന്നല്ല നമ്മുടെ വിവരങ്ങളെയും അതുപോ നമ്മുടെ സ്വകാര്യതയൊക്കെ ഡിജിറ്റൽ സംവിധാനങ്ങളെയും സംരക്ഷിക്കുന്നതിനാണല്ലോ നമ്മൾ ഈ സൈബർ സുരക്ഷ സൈബർ സുരക്ഷന്ന് പറയണുന്നത് ഈ സൈബർ സുരക്ഷ എന്നുള്ളത് വളരെ അത്യാവശ്യകരമായ അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കാര സൈവ സുരക്ഷ എന്നത് കമ്പ്യൂട്ടറുകള് അതുപോലെ തന്നേ മൊബൈൽ ഫോണുകള് നെറ്റ്വർക്കുകള് ഡാറ്റകള് ഓൺലൈൻ അക്കൗണ്ടുകൾ എന്നിവ സൈബർ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന നടപടികളുടെ ഒരു സമാഹാരമാണ് കാരണം ഇന്നത്തെ കാലത്ത്ന്നുള്ള നമ്മുടെ വ്യക്തിഗത വിവരങ്ങ ങ്ങള് മുതൽ ബാങ്ക് അക്കൗണ്ടുകൾ വരെ ഡിജിറ്റൽ രൂപത്തിലാണ് സംഭിക്കുന്നത് അതിനാൽ ഈ വിവരങ്ങൾ എന്താണ് വളരെ സുരക്ഷിതമായി നില നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് മറ്റൊരാളുടെ കൈകളിലേക്ക് എത്താതെ ഇതിനെന്ത് ചെയ്യാ ഈ നമ്മുടെ ഇത്തരം വിവരങ്ങൾ എന്ത്െയ്യാ സംരക്ഷിക്കേണ്ടത് വളരെ അത്യന്ത അപേക്ഷിതമാണ് കാരണം ഇന്റർനെറ്റിന്റെ വളർച്ചയൊടൊപ്പം എന്താണ് സൈബർ കുറ്റകൃത്യങ്ങളും വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് നഞമ്മള് നമ്മുടെ രാജ്യം വളരെ ഡിജിറ്റലാണ് അതുപോലെ തന്നെ എല്ലാവിധ കാര്യത്തിലും മുൻപതിയിലാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഏ എന്ത് ചെയ്യുന്നുണ്ട് ധാരാളം സൈബർ കുറ്റകൃത്യങ്ങളിലും നമ്മുടെ രാജ്യം മുന്നിലാണ് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് വരെ നമ്മടെ രാജ്യം പോയിക്ക കണം വ്യാജ വെബ്സൈറ്റുകൾ വയ്യും അതുപോലെ തന്നെ ഓൺലൈൻ പ പല വിധത്തിലുള്ള വൈറസുകൾ വയ്യും അതുപോലെ തന്നെ ആക്രമണങ്ങൾ തുടങ്ങിയ ഇന്ന് ലോകമെമ്പാടുമുള്ള എന്തണ്ടോ വലിയ വെല്ലുവിളിയായി മാറിയിട്ട് ണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ ചിലപ്പോൾ എന്താണ് ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ സാമ്പത്തിക നഷ്ടങ്ങളും സ്വകാര്യ ലംഘനങ്ങക്കും കാരണമാകെന്നുള്ളതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ സുഹൃത്തിന് ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായ അനുഭവം എന്നുള്ളത് എ ചെറിയ എന്ത് ചെയ്ത് അവന് അവന്റെ പണം നഷ്ടപ്പെടുന്ന കാരണമായത് അവന് അല്ലെങ്കിൽക് അവൻ ആലോചിക്കണമായിരുന്നു ഇത് എനിക്ക് നല്ലതാണോ അല്ലേന്ന് അവന് ആലോചിക്കുന്നക്കാണ് അതായത് അത് അതിനെൊരിക്കൽ ന്യായീകരിക്കാൻ കയ്യൂല്ല കാരണം നമ്മള് ഇത്തരം തെറ്റുകൾക്കന്താ നമ്മുടെ അറിവോട് കൂ ന്നെയ കേരംള്ളത് നമ്മളൊന്നും ചിന്തിക്കുലെ അത് ഭക്ഷമാവന്ന അല്ലെങ്കിൽ നമ്മുടെ പണമൊക്കെ നഷ്ട എന്തെങ്കിലും ഓഫർ കാണുമ്പോഴത്തിന് അല്ലെങ്കി ആഹ് ഓഫറിന്റ ലിങ്കില് പോയി ഏഹ് നെക്കുന്നതോടെ എന്തേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഇതായിക്കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്ന്നും ക് പണം വലിയുന്ന ഒരവസ്ഥയിലേക്ക് വരെ ഇപ്പോ കാര്യങ്ങളെത്തിയിട്ടുണ്ട് ന്ന്ള്ളതാണ് മനസ്സിലാക്കണ്ടത് ഫിഷിംഗ് എന്ന തട്ടിപ്പെരുകി ഇന്ന് വളരെയധികം സാധാരണയാണ് മേ നമ്മള് നോക്കണെങ്കില് ബാങ്ക്ന്നോ അതുപോലെ തന്നെ പ്രശസ്ത സ്ഥാപനങ്ങള്ന്നോ വന്നതാണെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ സന്ദേശങ്ങള് ഇമെയിലുകളയച്ചെന്തേ ആളുകളെ ആളുകളുടെ രഹസ്യ വിവരങ്ങൾ തട്ടിപ്പ് തട്ടിയെടുക്കുന്നതാണ് ദെയ്ഫ് ഫിഷിങ്ങെന്ന് പറഞ്ഞാല്. പലരും എന്താണ് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയായി പണം നഷ്ടപ്പെടുത്തുന്നുണ്ട് അതിനാൽ തന്നെ എന്തെയ്യണം പരിചയമില്ലാത്ത ലിങ്കുകള് ക്ലിക്ക് ക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ രഹസ്യ വിവരങ്ങൾ പങ്കുവെക്കുന്നതൊക്ക എന്തെയ്യണം ഒയിവാക്കണോന്നാണ് എനിക്ക് ക്ക് പറയാനുള്ളത് കാരണം ഏഹ് ഇത്തരം ഏഹ് നമുക്ക് പരിചയല്ലാത്തതിലൊക്ക പോയി നമ്മള് ചെന്ന് ചാടുമ്പയേ എൻ എന്തായാലും അവിടെ പല നഷ്ടങ്ങള് നമുക്ക് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തതായിട്ട് നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നു പോകുന്നുണ്ട് രണ്ടാമത്തായിട്ട് നമ്മുടെ ഏഹ് ബാങ്കുമായി ബന്ധപ്പെട്ട നമ്മുടെ പണവുമായി ബന്ധ- പ്പെട്ട കാര്യങ്ങളെല്ലാം അവേ അവര് ചോർത്തിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ഖേദകരമായി ട്ട് നമുക്ക് പറയേണ്ടി വരുന്നത് കാരണം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വർദ്ധിച്ചതോടെ സ്വകാര്യത പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വർദ്ധിച്ചിരിക്കുകയാണ് കാരണം പലരും തങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളെന്തേ ചിത്രങ്ങള് യാത്രാ വിവരങ്ങളൊക്കെ എന്തെയും പൊതുവായി പങ്കുവെക്കുന്നുണ്ട് ഈ വിവരങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇന്ന് നമ്മള് നോക്ക് ആണെങ്കി നമുക്ക് കാ കാണാൻ സാധിക്കും സ്നാപ് ചാറ്റ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളൊക്കെ എന്തെയ്യുന്നുണ്ട് വളരെയധികം പ്രസിദ്ധ് ദ്ധമാണ് കാരണം യുവാക്കളും അത് യുവജനങ്ങളൊക്കെ എന്താണ് ഇത്തരം ഒര് ഇത്തരം ആപ്പുകളിലെന്താണ് വളരെയധികം ഏഹ് ഉപയോഗിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ എന്ത്ന്ന് ഈ വിവരങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒക്കങ്ങനെത്തന്നെ എന്തെയ്യണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോളിന്ന് സ്വകാര്യതാ ക്രമീകരണങ്ങള് നല്ല രീതിയില് ശ്രദ്ധിച്ചു കൊണ്ടെന്തെയ്യാ ആവശ്യമായ വിവരങ്ങൾ മാത്രം പങ്കുവെക്കണമെന്നാണ് എനിക്കീ അഭിപ്രായത്തില് പറയാന്ള്ളത് അനേ വിദ്യാർത്ഥികൾക്കെടേലും സൈബർ സുരക്ഷയെ കുറിച് ച്ചുള്ള ബോധവൽക്കരണം വളരെ പ്രധാനമാണ് വിദ്യാർത്ഥികൾക്കിടയിലെന്നല്ല നമ്മുടെ ഈ നാട്ട് ട്ടിലെ ഓരോ ഓരോരുത്തരുപ്പെന്തെയ്യണം സൈ ഏഹ് എല്ലാവരെയും വിളിച്ച് കൂട്ടിക്കൊണ്ട് അല്ലെങ്കി അത്തരമൊരു പരിപാടികളൊക്കെ നമ്മടെ ക്ലബ്ബിന് കീഴിൽ സംഘടി പ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം സ് ഏഹ് എല്ലാവർക്കും സൈബർ സുരക്ഷയെ കുറിച്ചുള്ള ഒരു ഏഹ് അവബോധം ഉണ്ടായിരിക്ക് ക്കണംന്നുള്ളതാണ് എനിക്ക് ക്ക് പറയാനുള്ളത് എന്താണ് ഈ സൈബർ സുരക്ഷയെ കുറിച്ച് അതുപോലെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് കേ എനക്ക് പറയാനുള്ളത്
അതേയതെ സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കില് ഇന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ചട്ട് ഒരുപാടധികം വർദ്ധിച്ചിട്ട്ണ്ട്. ഉദാഹരണത്തിന് പറയാണെങ്കില് മുൻകാലങ്ങളിലൊന്നും ഇങ്ങനെ തട്ടിപ്പുകള് വ്യാപകമായിട്ടൊന്നും ഇണ്ടായിരുന്നില്ല ഇപ്പൊ ഓരോ മിനിറ്റിലും എത്രയോ കണക്കിന് തട്ടിപ്പുകളാണ് നട അതെ എത്രയോ അധികം അറ്റാക്കുകളാണ് ലോകത്തങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഫിഷിംഗ് അറ്റാക്ക്ന്ന്ള്ളത് ഏഹ് ഇപ്പോ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് ഏത് ഇപ്പോ ഏതൊരു സാധാരണക്കാരന് പോലും ഈ ഫിഷിംഗ് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രൂപിലാ രൂപത്തിലതിനുള്ള ടൂളുകളും അതിന് വേണ്ട സാമഗ്രികളൊക്ക ഇന്ന് ഓൺലൈനിൽ ലഭ്യമാണ് ആര്ക്കും വേണെങ്കി ചെയ്യാം ആ രൂപത്തില് അതുകൊണ്ട് തന്നെ തട്ടിപ്പുകള് വളരെയധികം വർദ്ധിച്ചിട്ട് ട്ട്ണ്ട് ഇപ്പ ഞാനും ഇപ്പൊ അടുത്തൊരു ഫിഷിങ്ങില് പെട്ടുപോയി പക്ഷേ ഏ പെട്ടെന്നുള്ള ഇടപെടല് കാരണം ആഹ ഡിലീറ്റ് അക്കൗണ്ട് ചെയ്തു അങ്ങനെ പെട്ടെന്നുള്ള ഇടപെടല് കാരണം. ഞാനതിന്ന് രക്ഷപ്പെട്ടു പോന്നു പക്ഷെ നമുക്കത് തിരിച്ചറിയില്ലോ. ഒറിജിനലാണോ അതോ ശരിക്കുള്ളതാണതോ. ഏ വ്യാജമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ആ രൂപത്തില്. ഇന്ന് സൈബർ ലോകം. തട്ടിപ്പുകള് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്റർനെറ്റിന്റെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ. അതോടൊപ്പം സൈബർ തട്ടിപ്പുകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടറുകള്. മൊബൈൽ ഫോണുകള് ഓൺലൈൻ സേവനങ്ങള് എന്നിവ ഉപയോഗിച്ച്. ആളുകളെ വഞ്ചിക്കുകയും പണം വ്യക്തിഗത വിവരങ്ങളും തട്ടിയെടുക്കുകയും ചെയ്യുന്ന. കുറ്റകൃത്യങ്ങളാണ് സൈബർ തട്ടിക തട്ടിപ്പുകൾ എന്ന്നമ്മൾ വിളിക്കുന്നത്. അയ്ല് പ്രധാനമായിട്ടുള്ളത്. ഫിഷിംഗ് അതേപോലെ തന്നെ വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിക്കുക. വ്യാജ ഫോൺ കോളുകള് ഒ ടി പി തട്ടിപ്പ്. ഓൺലൈൻ ഷോപ്പിങ് തട്ടിപ് ഇങ്ങനെ തുടങ്ങി. ഏഹ് ഒരുപാടധികം പ്രശ്നങ്ങള് ഒരുപാടധികം. ടെക്നിക്കുകളിലൂടെയാണ് അവര് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മള് ഒരു കാര്യം അന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ കാലത്ത് ഈ തട്ടിപ്പുകൾ നടത്തുന്നവരൊക്കെ വളരെയധികം വിവരമുള്ള ആൾക്കാരാണ്. വിവരല്ലാത്ത ആൾക്കാരൊന്നുമല്ല എത്രയധികംവി. ആൾക്കരാണ് തട്ടിപ് നടത്തുന്നത് പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല വിവരം. ഇല്ലാത്ത ആൾക്കാരായിരിക്കാം ഓരോ. ഏ കക്കാനും അങ്ങനെയൊക്കെ ഓരോ കുറ്റകൃത്യങ്ങളും ഒക്കെ പോകുന്നത് പക്ഷെ. ഇന്ന് കക്കണമെങ്കിൽ നല്ല വി. വിവരം വേണ്ട എന്നാലേ ഇന്നത്തെ കാലത്ത് കക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സൈബർ തട്ടിപ്പുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വലിയ. സാമ്പത്തിക നഷ്ടങ്ങള് ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും കൂടാതെ സ്വകാര്യ നഷ്ടപ്പെടുന്നതിന്. ചെറിയബുദ്ധിമുട്ടുളത് കാരണം അറിയാം. ബ്ലാക്ക് മെയിലിങ് ഒരുപാട്ന്ന് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹണി ട്രാപ്പ്. അതൊരു സൈബർ കുറ്റകൃത്യമാണ് സൈബറിലൂടെയാണ്. പരിചയപ്പെടുന്നതും അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ. പിന്നെ സൈബർ തട്ടിപ്പുകൾ ഒഴിവാക്കാൻ ശക്തമായ പാസ്വേർഡുകൾ ഉപയോഗിക്കുക ഒ ടി പി അല്ലെങ്കിൽ. ബാങ്ക് വിവരങ്ങൾ ആരുമായും പങ്ക് വെക്കാതിരിക്കുക സംശയാസ്പദമായ ലിങ്കുകള ക്ലിക്ക്. ഒക്കെ ചെയ്യാതിരിക്കുക ഔദ്യോഗിക ആപ്പുകളും സൈറ്റുകളും മാത്രമേ ഉിക്ക തുടങ്ങിയവയൊക്കെയാണ്.
ഒക്കെയാണ്
ഉപയോഗിക്കാൻ പറ്റുന്ന മുൻകരുതുകള് പരിഹാരങ്ങള് നമുക്കറിയാം. രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ മുൻകരുതൽ എടുക്കുന്നതാണ് വാക്സിൻ എടുക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മള് മുൻകൂട്ടി വാക്സിനുകൾ എടുത്ത് വെച്ചിരിക്കണം. എന്താണ് വാക്സിനുകള് നിന്ന് പരിഹാരങ്ങൾ ഒഴിവാക്കാൻ ശക്തി. ശക്തമായ പാസ്വേഡുകൾ ശക്തമായ. പാസ്വേഡ് ഇട്ട് കഴിഞ്ണ്ടങ്കി നമുക്ക് പരമാവധി ഒരളവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഏ ഇവരെയൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റും പിന്നെ ഇതിനുള്ള പരിഹാരങ്ങളും. പ്രധാനമായിട്ടും പറയുന്നത് ഏ നിരന്തരമായി ജാത. ജാഗ്രത നൽകുക എന്നുള്ളതാണ് സുരക്ഷാ നടപടികളും വഴി ഇത്തരം തട്ടിപ്പുകളും വലിയ തോതിൽ. തടയാൻ സാധിക്കും നിരന്തരമായി നമ്മൾ ജാഗ്രത ആയിരിക്കുക ജാഗ്രതയള്ളവരായിരിക്കുക പുതിയ തട്ടിപ്പുകളെ കുറിച്ച് അറിയാൻ വേണ്ടി അതിനെ കുുറിച്ചുള്ള ഗ്രൂപ്പുകളൊക്കെ നമ്മെയിനെ. ചെയ്യ അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാൻ സാധിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് പിന്നെന്തൊക്കെ. ക്കെയാണ്
അതെ തീർച്ചയായിട്ടും ഇജ പറഞ്ഞതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഗർ. ത്യേകിച്ച് അതിൽ നൽകേണ്ടത് ജനങ്ങൾക്കുള്ള അവബോധമാണ് ജനങ്ങൾക്ക് സൈബർ സുരക്ഷയെ കുറിച് ച്ച് ഒരഅവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റ റ്റവും വലിയ അതിൽ ഏറ്റവും നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത് ഈ വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് കാരണം ഈ ഇതിനെ കുറിച്ചെന്താണ് ധാരാളം കാര്യങ്ങള് അമുക്കെന്താണ് ചർച്ചെയ്യാന് തൊരു വിശാലമായൊര് വിഷയമാണ് അത് മൊക്കെ മറ്റൊരു കോൾളൂടെ പറയാമല്ലേ അതെ യമക്ക് അത് മറ്റൊരു കോൾളൂടെ പറയാല്ലേ ഓക്കേ ന്നാ ശെരി.